ഹലോ ആഹ് കേൾക്കുന്നില്ലേ ആഹ് എന്തെണ്ട് ഒക്ക്ന്നല്ലേ
ഒക്ക്ന്നല്ലേ ആഹ്
രാത്രിയത്തെ ഫുഡൊക്കായോ
ആഹ് ഫുഡായി കഴിഞ്ഞില്ല ഇന്നത്തെ ഫുഡ് ചക്ക എറിച്ചേരി ചക്ക എറിശ്ശേരി ആഹ് ആഹ് അത് നമ്മടെ നാടൻ എറിശ്ശേരി ഒണ്ടല്ലോ ചക്ക വെച്ചൊള്ള ചക്കേന്ന് വെച്ചാ നമ്മള് പൊളിച്ചെല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു കലത്തിനാത്തോ പ്രഷർ കുക്കറിനാത്തോ ആഹ് വെച്ച് അരിഞ്ഞ് വെച്ചിട്ട് അതിനാത്ത് ആവശ്യത്തിനുള്ള വെള്ളോം ഒഴിച്ച്
ആഹ്
ഒരിത്തിരി മൊളക്പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തട്ട് ഒരു മൂന്നോ നാലോ വിസിലടിക്കണം അതടിച്ചു കഴിയുമ്പോഴത്തെ നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കണം തേങ്ങായും
തേങ്ങ ആഹ്
ആഹ് ചെവന്നുള്ളി വെളുത്തുള്ളി ഇച്ചിരി ജീരകം അത് അത് ഒന്ന് ഒതുക്കി എടുക്കണം അരപ്പേ ഇങ്ങനിപ്പ അരച്ചെടുത്ത് മാ റ്റി വെച്ചിട്ട്ല്ലത് ആവി വന്നട്ട് തുറന്ന് നോക്കുമ്പോ അത് വെന്ത് കാണും അപ്പൊ ഒന്ന് ഒന്ന് ഒടച്ചെടുക്കണം അപ്പൊ എറിശ്ശേരി ആവുമ്പൊ ഇച്ചിരി ഒന്ന് ഒടയണവല്ലൊ അപ്പ അങ്ങനെ ഒടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ അരപ്പും കൂടി ഇട്ട് എള ‌ക്കി എന്നട്ട് നമ്മള് കടുക് താളിക്കുവല്ലൊ കടുക് താളിക്കുന്ന കൂട്ടത്തി കൊറച്ച് തേ അതെ നല്ല വെളിച്ചെണ്ണയിൽ കടു താളിച്ചിട്ട് അതുപോലെ ചെവന്നുള്ളിയും വറ്റൽമുളകും കറിവേ പ്പില് എല്ലാം ചേർത്തട്ട് ഇച്ചിരി തേങ്ങയും കൂടെ ഒന്ന് വറക്കും നമ്മള് മീനൊക്കെ വറക്കത്തില്ലെ തേങ്ങ അതുപോലെ ഇച്ച തേങ്ങയും കൂടെ ആ വറവിന്റെ കൂടിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല ചൊമന്ന പരുവത്തി മൂപ്പിച്ചെടുക്കാങ്കി അത് ഇല്ല കറിക്കാത്തോട്ട് ഒഴിക്കാങ്കി നല്ല സ്വാദാ അതാണ് ചക്കയെറുശ്ശേരി സൂപ്പറാ
എന്നാ ഒന്ന് ട്രൈ ചെയ്യണല്ലോ ഞങ്ങളിവിടെ ച ക്ക കൂട്ടാനെണ്ടാക്കും പിന്നെ ചെറിയ ചക്കനോട് ഉപ്പേരി ഇണ്ടാക്കും ഇടിച്ചക്കാന്ന് പറയും ഇവിടെ ഇതിപ്പോ ഫസ്റ്റ് ടൈം കേക്കണ പേരാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏതാലും
ആഹ് സൂപ്പറാട ട്ടോ ചോറ്ണ്ണാനൊക്കെ അടിപൊളിയാ നമ്മളി ചോറുണ്ണാൻ അല്ലേലും ചുമ്മാതൊരു കുഴിയലിനകത്ത് സ്പൂണ് വെച്ച് കോരി കുടിക്കാൻ എന്ത്‌
നല്ല ലൈറ്റ് ചായയും നല്ല നൈസ് ആയിട്ടുള്ള ഒരു മഴയും വേണം അല്ലേ
അതെ അതെ സൂപ്പറാ പിന്നെ ഇതിന്റെ കൂഞ്ഞുണ്ടല്ലോ ചക്കപ്പൂഞ്ഞ് അതറിയാവോ ചക്കയുടെ കൂഞ്ഞുണ്ട് നമ്മൾ ഈ കണ്ടിച്ചെടുക്കുമ്പോ ഉള്ള കറയുള്ള സാധനം ആഹ് അതെ ആ എന്തുവാ
വിളഞ്ഞീന് ഉള്ള ഒരു ഇത് പറയും ഞങ്ങള്
ഓ അത് ശെരി ആ ഇത് ഇറച്ചിക്കറി പോലെ തോരൻ. വെക്കാന് അതും അതില് സൂപ്പറാ അടിപൊളിയ അത് തോരനൊക്കെയാണ് ആ പെരഞ്ചീരകെ ആണോ ആ ഇവിടെ ആണെങ്കിൽ പ്രധാനമായിട്ടും ച ക്കെ എടുത്താൽ ഇതിന്റെ പൂഞ്ഞൊക്കെ എടുക്കുന്നെ ചക്കക്കുരു അത് മെഴുക്കു വരട്ട അല്ലെങ്കിൽ നമ്മൾ അവിയലിനകത്തൊക്കെ ഇടാം അടിപൊളി ക്ക തന്നെ വെച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയോ ചക്ക പൂഞ്ഞു തോരന് ചക്ക ഇറിശ്ശേരി ചക്ക വേവിക്ക
ആ ഞാ ഞങ്ങള ഇവിടെ ചക്കക്കുരു കൊണ്ട്വറക്കും ചക്കുരു കൊണ്ട് പക്കവട ഉണ്ടാക്കും ചക്കുരു പായസം ഉണ്ടാക്കും ചക്കക്കുരു പുട്ട്ണ്ടാക്കും അത് നമ്മള ഈ വറക്കൂലേ ചക്കുകുരി ചുട്ട എടുക്ക ആ എന്നിട്ട് നമ്മള് ഈ ഓരലൊക്ക അറിയോ
അറിയാം
ആ അതിലാദ്യം പൊടിച്ചെടുക്കുക
ആഹ് ആഹ്
എന്നിട്ട് നഞമ്മൾക്ക് എന്താ പറയാ അത് അരിക്കുക അപ്പൊ നല്ല നൈസ് ആയിട്ടുള്ള പൊടിയും കിട്ടും കുറച്ച് വലിയ തരി ഉണ്ടാവല്ലോ ഇന്നട്ട് വീണ്ടും അത് തരിച്ചെടുക്കുക
ഓ ശെരി
ച്ച് നമ്മള പത്തിരിപ്പൊടി പന്മപ്പൊടി അത് ചേർത്തൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കുതിർത്തേണ്ടി നമ്മള് സാധാ പുട്ടിന് മാവ്താക്കും പോലെ കുറച്ചൊന്ന് വെല്ലാ വെള്ളം തിനെക്ക് ആവശ്യല്ല നമ്മള് സാധാ പുട്ടുപൊടിക്ക് ഉപയോഗിക്കണ മാതിരി പിന്നെ തേങ്ങയും ശർക്കരയും ആണ് അതിന്റെ ഇടൽ നമ്മള് പുട്ടിറെ ഇടേക്ക ഇടൂലേ ഫില്ലിങ് ആഹ് ആ ഫില്ലിങ് ല് തേങ്ങയും ശർക്കരരിമ്പാട് മിക്സ് ചെയ്താണ്ടുള്ളത് ഇട ചക്കക്കുരുവിന്റെ ആ പൊടി ഇടുക ഈ തേങ്ങ ഇത് ഫില്ല് ചെയ്ത ഇടുക അങ്ങനെ രണ്ട് മൂന്ന് തട്ടായിട്ട് വെക്കാം
അത് കൊള്ളാല്ലേ
ണ്ട് നല്ലെ
ആഹ് പക്ഷെ അത് ഇച്ചിരി തോന്നേ വേണം നാല് പേരൊക്കെ ഉള്ളടുത്ത് ഇച്ച് ചക്ക
അത് കൊറച്ച്തോനെ വാണം കൊറച്ച് അധ്വാനം ഉണ്ട്
അതെ അതെ
ഞങ്ങളിവിടെ അംഗൻവാടിയിലൊക്കെ നമ്മക്ക് അമ്മമാർ ക്ക് ഇണ്ടാവൊല്ലോ ഒരു ഫെസ്റ്റ്
ആഹ് ഉവ്വ് അതെ അതെ
ആഹ് അങ്ങ്ട്ട് അന്ന് ഞാന് ഇത്ണ്ടാക്കിയപ്പോ ഇൻക്ക് ഫസ്റ്റ് കിട്ടീനു
അതെ ആഹ് സൂപ്പർ അടിപൊളി ഹ് ഹ് പിന്നെന്താണ് കറി എ ഏ തന്നെ കനി കറി ഒക്കെ വെക്കുവോ?
പടച്ചോന്നേ തന്നെയോ ഹ് ഹ് ഇന്ന്പ്പോ ഇനി മീൻ വറക്കാന്ണ്ട് വള്ളത്തി ത്തിട്ടച്ച്ടൊള്ളു
ആണോ ആഹാ
ഉച്ച അല്ല തട്ടിക്കൂട്ടി കഫ്സ ചോറെച്ച്ക്ക്ണ് ഇപ്പൊ കുക്കറിലാണ് അതിപ്പോ സീ ന്ന് പറഞ്ഞ് അത് ഓഫാക്കി ഹും ഹും
ശരി ആ എന്തോ മീനാ എങ്ങനാ അത് കറി വെക്കുന്നെ?
പേര് സത്യം പറഞ്ഞാ ഇതിന്റെ ആ ഇൻക്കറിയൂല്ല
ആഹ്
ഒരു ഒരു വലിയ ടൈപ്പ് മീനാണ് അത് ഇപ്പാക്ക് ഇവ്ട്ത്തെ ഇ പ്പാക്ക് ചിക്കൻ വെച്ചാലും മീന് വാണം
ഓ അത് ശെരി
അപ്പൊ അയിന് ഇപ്പാക്ക് മാത്രണ്ട് രണ്ടഷ്ണം പൊരിക്കാരിച്ച് വള്ളത്തില് ഇട്ടച്ച്ണ് ആഹ് അഹ് അങ്ങക്ക് ആഹ്
ഇവിടെ ചൂടയാ ചൂടാ ചൂട മീൻ കേട്ടിട്ടുണ്ടോ?
അത് ഞാൻ ഉദ്ദേശിച്ചാണോ ഇപ്പൊ ഇതറിയില്ല അവർക്കും പല പേരും ഇങ്ങോ
അതെ മീന് പല അതെ അതെ മീന് പല പേര്കളാ
ആഹ് അഹ് അതേപോലെ ഒരു മുള്ളക്കല്ല ടൈപ്പ് വലിയൊരു മീനന്നെ ഇവടീം
അല്ല ഇത് ചെറുതാ ചൂടാ ചെറുത് പക്ഷെ നല്ലതാട്ടോ ഇച്ചിരി വെ ട്ടാന് ഇച്ചിട്ട് പാടാണെന്നേ ഉള്ളൂ തലയും വാലും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പീര വറ്റിക്കാനേ തേങ്ങയൊക്കെ ചേർത്ത് നല്ലതാ
തീരന്ന് പറഞ്ഞാ ഈ മുള്ള മീനാണോ വൊല്ലേ
അല്ല മുള്ളില്ല ഇത് നമ്മക്ക് ചവച്ചരച്ച്തിന്നാ നമുക്ക് കാൽസ്യത്തിനൊക്കെ നല്ലതല്ലേ ചൂടെടെ മീന് വറുത്താലും നല്ലതാ മുള്ളൊന്നും അറിയത്തില്ല ഇത് കുഞ്ഞുമുള്ള വെറും ചെറുത്
ഏഹ് അത് ശരി
ആഹ് ആഹ്
പിന്നെ അവിടെ വേറെ എന്താ സ്പെഷ്യല് ഇണ്ടാവല്?
പിന്നെ ഇന്ന് ചക്കേറശ്ശേരിയും ആഹ് പിന്നെ ഇത് മുട്ടക്കറി കൊച്ചുങ്ങളെ കുഞ്ഞുങ്ങളിത് കൂട്ടത്തില്ല ചക്കറശ്ശേരി അപ്പൊ അയിന് വെരെ അവർക്കും മുട്ടക്കറിയും കൂടെ വെച്ചു കൊടുത്ത് മുട്ട വാടിയിട്ടെ ആഹ് പുഴുങ്ങി അയിനകത്ത് ആഹ് കുരുമൊളകൊക്കെ ചേർത്ത്
ആ ഓള അവടെ ബിരിയാണിക്കെ വോക്കോ?
ഇവിടെ ഞാൻ ഇതുവരെ ബിരിയാണി വെച്ചിട്ടില്ല വെ ക്കണോന് ആഗ്രഹോണ്ട് പക്ഷെ വെച്ചട്ടില്ല ഇത് വെരെ
അത് ശെരി ഞങ്ങളെ ഇവിടെ ബിരിയാണി കഫ്സ അതൊക്കെ ഞാൻ ഇപ്പൊ വെച്ചിട്ടൊള്ളൂ കഫ്സ
നിങ്ങൾക്ക് മെയിൻ ആണല്ലോ അല്ലെ പ്രധാനവായിട്ടും ഉള്ള സംഭവാത് ബിരിയാണി അതെ
ആഹ് ശെരി
സപ്പറേറ്റ് ആണോ പ്രത്യേകമാണോ വെക്കുന്നത് അതോ
അല്ലല്ലല്ല ഒന്നായിട്ട് തന്നെ ഒരുമിച്ച് എല്ലാവർക്കും
ഒരുമി അല്ല അതല്ലേ ചോദിച്ചേ ചിക്കനും എല്ലാം കൂടെ മീ മിക്സ് ചെയ്തുള്ള ബിരിയാണി അല്ല അല്ല ആ അതെയ അതെ എനിക്ക അതാ ഇഷ്ടം
സപ്പറേറ്റ് ചെയ്തല്ല വെക്കും പരിപാടിയൊക്കെ ഉണ്ടാവുംതി ഇപ്പ ഞമ്മള് വീട്ടുകാർക്ക് മാത്രമായിട്ട് ഇങ്ങന വെക്കും രാത്രിക്കെ വെക്കുമ്പം.
അതെ അതെ ആഹാ. എന്നും ഒരേ കറിയണോ. അതോ വ്യത്യസ്തമായിട്ടുള്ള കറികളാണോ.
രാത്രി എന്നും ഏറെ ദിവസങ്ങളിലൊക്കെ ഒരേ കറിയാണ്. അതായത് ഇവടെ ഉപ്പാക്ക് ഞങ്ങളെ ദേശീയ കറിയാണ് ഈ പരിപ്പ് കറി.
പരിപ്പ് ആഹാ.
പരിപ്പ് ഉങ്ങളെ തൂമിക്കാന്ന് പറയില്ലെ. അതേപോലെ താളിക്കും. അല്ല താളിപ്പ്ലെ.
ആ താളിപ്പ്
ട്ട് നല്ലൊരു മീനും, ഒരു ചിക്കൻ കടായിം, ഡൈലി വരും. ഒരു ഉപ്പേരി ഉണ്ടാവും. ഇവടെ ഉപ്പ രാത്രിയാ ഇണ്ടാവ. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വര്ല്ല. ഓട്ടോ ഓടിക്കലാണ്
ആണെല്ലെ ആ ഹ ഹഹ
ത്രി വരുമ്പം ഞങ്ങള് ഉപ്പ അതൊക്ക കൊണ്ടെരുമ്പോ രാത്രിയെത്തെ ഉശാറാവും. അത് ചാര്ച്ച് പകല് മോശംന്നല്ല. പകല് ഇത് ഇണ്ടാവുംന്നെ ബാക്കിയൊക്കെ ഇണ്ടാവും. മുഴുവൻ വിക്കൂല
അതെയോ ആ ശരി ബാക്കി ഇടുത്ത് ഫ്രിഡ്ജ് വെച്ചേട്ടു. ല്ലേ
ആഹ് അല്ല വെച്ചതല്ല വെച്ചത് ഞങ്ങളെ ഫിട്ച്ച് വെക്കലില്ല
അല്ല അല്ലാത്തെ.
ആഹ് ആഹ് അല്ലാതെ വച്ച് ആ ഇന്നട്ട്. അ പകല് അല്ലെങ്കിലും പച്ചക്കറി ക്യാെ അല്ലെങ്കിൽ മുരിങ്ങ. ചീര അങ്ങനൊക്കെ കറി വെക്കും.
ആ മുരിങ്ങേല മുരിങ്ങേല ത്തോരന് ഇല്ലെ. ഇവിടെയുണ്ട് മുരിങ്ങേലത്തോരൻ. അതെ അതെ. മനെഞാന്ന് ഇവിടിം മുരിങ്ങയിലത്തോരനായിരുന്നു. സൂപ്പറായിരുന്നു.
ഉം ഇതിപ്പ ഈ കർക്കിടകല്ലെ. ഇപ്പ അത് വെക്കാനും പറ്റൂല്ലാന്ന് പറയൂലേ
അതെ എനിക്കും അതൊരു സംശയം ഉണ്ട് കെട്ടോ. കർക്കിടക മാസം സോമ്പരി മുരിങ്ങ പച്ച ചീരയല എലവർഗ്ഗങ്ങളൊന്നും കഴിക്കരുന്ന് പറയുന്നത് കേക്കാം.
കനേക്കമ്മ
അതെ അതെ കട്ടുണ്ടെന്ന് കയ്പ്പാണെന്ന് പറയാ.
കൈപ്പും ഉണ്ട്. അത് മാത്രല്ല നല്ലെ വൈറ്റ്ന്ന് പോവുകയും ചെയ്യും. ആ ഞാന് വെച്ച്. ഇനക്ക്തെല്ലാം പോക്കു
ആഹ് നിങ്ങക്ക് ഇനി ഈ കർക്കിടക മാസം ആവുമ്പ ഇതിന്റെ കഞ്ഞി ഇല്ലേ നോമ്പ് കഞ്ഞി ഒങ്ങാണ്ട്. ഔഷധ കഞ്ഞി കുങ്ങക്കണ്ടല്ലോ അല്ലേ ആ
ഇപ്പ അയിന്റെ കിറ്റിനൊക്കെ എന്താ വെല. രണ്ടു പേർക്ക്ള്ളാ തന്നെ നന്നൂറ്റി എൺപത് രൂപ കർക്കിടക കഞ്ഞി അറ്ഞ്ഞാണ്ട്.
അതെ അതെ അങ്ങനെ അല്ലെ ആഹ്. ഇവെടെ ഞങ്ങക്ക് പള്ളീലൊക്കെ ആരെങ്കിലും ഒക്കെ കൊടുക്കുവാണെ ഞങ്ങക്ക് ഇച്ചിരി തരും. ഉള്ളഥവാ കിട്ടുവാണെങ്കി. അല്ലാതെ ഞങ്ങള് ഇതുവരേ വെച്ച് കഴിച്ചിട്ടൊന്നുല്ല. പക്ഷെ നല്ല സ്വാദാ അങ്ങനെ കഴിക്കാൻല്ലെ.
ഇപ്പൊ ഈ ടൈമില് കഴിക്കുമ്പോണ് ഈ ഒരു മാസത്തിലാണ് അയ്ന്റെ പ്രത്യേകത
അതെ അതെ ശരിയ.
ഇപ്പൊ അതൊക്കേണെങ്കിലൊ പൈസ കൊടുത്ത് വാങ്ങാനും മുതലാവുല. നമ്മള് ഇപ്പൊ ഈ കൂട്ടുകുടുംബം ആയോണ്ടെ രണ്ടു പേർക്ക്ള്ളേനാണെങ്കി നാനൂ റ്റി എമ്പത് രൂപ
അയ്യൊ ആഹ് അതെ. ഉം പിന്നെ അവിടെ എങ്ങനെ ചിക്കൻ കറി വെക്കുന്നേ. ചിക്കന്
ആഹ് ഞങ്ങള് ചി ഞങ്ങള് ഇവടെ ആദ്യക്കെ ഞങ്ങളാദ്യം ചീരുളി വെളത്തുള്ളി അതൊക്കെ ചത്ച്ച് വെളിച്ചെണ്ണീല് മൂപ്പിച്ചാണ്ട് ഉലുവെക്കെട്ടാണ്ട് ഞാനങ്ങനെ ക്കേണ് വാടി ങ്ങട്ട് കെട്ടി വെര്ണേന്റെ മുമ്പെക്കേ വെച്ചീര്ന്ന്.
ആഹ് ഉലുവ ചേർക്കോ?
ഓഹ് നല്ല ഇഷ്ട്ടാണയിന്റെ ചൊയ അവ്ടെങ്ങക്ക് പറ്റൂലെ കയ്പ്പാന്ന് പറയാ അതു ല്ലേ
ഉലുവ ചിക്കന് ചേർക്കത്തില്ല.
ഇവടെ ഒട്ടുമിക്ക കറികളിലൊക്കെടും പച്ചക്കറി കറിയിലൊക്കെ ഞാന് ഉലുവ പൊടിച്ച് ചേർക്കും. അയിന്റെ സ്മെല്ല് ഭയങ്കരഷ്ടാ.
ആഹ് ആഹ് ആഹ്
അങ്ങനെ ആദ്യൊക്കെ കെട്ടിച്ചു തരുന്നതിന് മുമ്പ് മ്മൊക്കെ അങ്ങനെ വെച്ചാണ്ട് കണ്ടീനു. പക്ഷെ കെട്ടിച്ച് കഴിഞ് ഇവടെത്യപ്പം ന്റുമ്മ വട്ത്തമ്മ ഹസ്ബെന്റിന്റുമ്മ എള് പ്പം പെട്ടെന്ന് തട്ടി കൂട്ടി കറി വെക്കും. അതായത് പ്പ രാത്രാണ്. ഞങ്ങക്ക് പ്പല്ലേ പ്പ ഫുഡ് ണ്ടാക്കണ്. അതും ഒമ്പേണി ശേഷാ അഹ് രാത്രിക്ക്ള്ള അത്തായണ്ടാക്കല്. ഉമ്മ ഉള്ളി ത ക്കാളി ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ പാടെ ഒര് അരിഞ്ഞാണ്ട് ഒരു ഞമ്മളെ മൺചട്ടി ണ്ടാവല്ലോ
ആഹ് ആഹ്
അതിലിങ്ങട്ട് നല്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണാന്ന വടെമ്മ പറ്യല്. നല്ലവെളിച്ചെണ്ണ. ആട്ട്യ വെളിച്ചെണ്ണ. അത്ട്ടാണ്ട് നല്ലോ ണ്ട് മല്ലിം മൊളും മഞ്ഞളും ഒക്കെയില്ടും. ങ്ങട്ട് കയ്യോണ്ടങ്ങട് ഞെരടും. ഇന്നട്ട് ചിക്കനയിക്ട്ടാൻഡ് മിക്സൈതാണ്ട്ഗ്യാസ്മ്മലാണ്ട് തെളപ്പിക്കും. അയിന്റൊരുമണണ്ട് ഹ് ഹ് നല്ല ടേസ്റ്റാണ്. ഇപ്പ ത് പഠി ഛേനെഷം ഞാനിപ്പന്റെ സൊ ഞാൻ സ്വന്തം വീട്ടില് പഠിച്ച മാതിരിക്ക് നമ്മള് നല്ലോം വിളിച്ചെണ്ണീല് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സവാള അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാ ഞാൻ പഠിച്ച് വന്നീന്യേ. ഇവിടെത്തിയപ്പം എളപ്പ പണി പഠിച്ച്.
കൊള്ളാം കെട്ടോ എളുപ്പപ്പണി കൊള്ളാം
ആഹ് ന്നാ ശരിട്ടൊ
ആഹ് ഒക്കെയോക്കെ